ഹലോ കേക്കാവോ ഹലോ
ഹലോ
ആഹ് ഹൽ ഹലോ കേക്കാവോ
ഹലോ കേൾക്കാം കേൾക്കാം
കേക്കാമോ
കേൾക്കാം ചെറുതായിട്ട് കേൾക്കാം ഹലോ
ആഹ് ആഹ് എനിക്ക് കേക്ക്ണ് ണ്ട് അവിടെ കേക്കാവോ
ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്
ആഹ് ആഹ് എവിടെ താമസിക്കുന്നെ
ഹലോ
ഹലോ എവിടെ താമസിക്കുന്നേ
ഞാൻ കാരക്കുണത്ത് താമസിക്യുന്നു.
ആഹ് ആ എന്താ ജോലി എന്തെങ്കിലും ചെയ്യണണ്ടോ?
അല്ലല്ല തൊളൊറപ്പിന്റെ മേറ്റാണ്.
ആഹ് ആഹ് ഇന്ന് തൊയ്ലുറപ്പില്ലായിരുന്നാ?
ഇല്ല അട്ത്ത വർക്ക് തൊടങ്ങീല്ല ആരാണ്?
ആ എന്റെ പേര് അഞ്ജന. പിന്നെ ഉച്ചക്ക് ചോറക്കെ കഴിച്ചായിരുന്നോ?
ചോറ് കഴിച്ചു.
ചോറിനെന്തായിരുന്നു സ്പെഷ്യല്?
സ്പെഷ്യൽ അങ്ങനെയൊന്നുല്ല സാമ്പാറും മീൻകറിയും തോരനും.
ആഹ് ആ വീട്ടിലാരെക്കെണ്ട്? ആ ഇവിടെ ചോറും മീനും കറിം തോരൻ തന്നെ അവ് അവ്ടെ ആരൊക്കെ ഇണ്ട് വീട്ടില്?
ഇവിടെ എന്റെ അച്ഛയുണ്ട് എന്റെ ഭർത്താവുണ്ട്. മക്കൾ രണ്ടു പേരുണ്ട്. ഒരാള് കല്യാണം കഴിഞ്ഞു. ഒരാള് വർക്കെയ്യുന്നുണ്ട്.
ആഹ് ആഹ് എന്താ വർക്കെ യ്യണേ?
അവള് ഹോസ്പിറ്റലിലാണ്
എവിടെയാ?
പാലക്കാടാണ്.
ആഹ ആ. ഒരുപാട് നാളായോ ജോലിയൊക്കെ കിട്ടിയിട്ട്?
രണ്ട് വർഷായി.
ഉം ഉം എളയാൾടെ കല്യാണം ആയില്ലായിരുന്നാ?
വേള ഉറപ്പിച്ചങ്ങനെ വെച്ചിട്ണ്ട് മ്.
ആ ആ എന്നാന്നൊന്നും തീരുമാനിച്ചില്ലേ?
ഇല്ല ഇല്ല തീരുമാനിച്ചിട്ടില്ല.
മയെക്കെ ഇണ്ടവിടെ?
മഴണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ അങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നു. ഉം അവിടെ ആരൊക്കെ ഉണ്ട്?
ഇവിടെ ഇവിടെ ചേട്ടനും ഞാനും മോനും. അല്ലാതെ എനിക്ക് അച്ഛനും അമ്മയും അനിയത്തിയും ഉണ്ട്.
ആഹ ഹാ.
ആഹ്.
എന്തോ ചെയ്യ്ന്നുണ്ട്?
ആരാ ഞാനാണോ?
ത്താവ്.
ചേട്ടൻ ഇങ്ങനെ ഈ സെക്കൻറ് കാറെല്ലാം എട്ത്ത് വെക്കിന്ന അങ്ങൻത്തൊരു പരിപാടീല്.
ആഹ് ആഹ്.
ഇനി രാത്രിലത്തേക്ക് എന്താ സ്പെഷ്യൽ വെല്ല ഉണ്ടോ?
കാപ്പി വല്ലതും ഉണ്ടാക്കും.
കല്യാണം കഴിഞ്ഞാ മോക്ക് മക്കൾ വല്ലതും ഉണ്ടോ?
ആഹ് ഒരു കുഞ്ഞുണ്ട്.
ആ കുഞ്ഞന്താ ചെയ്യ്ന്നേ?
കുഞ്ഞിപ്പോ നേഴ്സറിയിലാണ്.
ആഹ് ആഹ്.
മ് മ് പിന്നെ?
പിന്നെ.
വർക്ക് ചെയ്യുന്നുണ്ടോ?
പിന്നെ പൊറത്തോട്ടൊന്നും പോയില്ലേ?
ഇല്ലാഹ് എന്തൊന്ന് പൊറത്തോട്ട്.
ഓ ഹസ്ബന്റ് എന്നാ ചെയ്യുന്നെ.
ആ ഹസ്ബന്റ് ഡ്രൈവറാണ്.
ആഹ്, ആഹ് ബെസ്സാണോ കെസാർടിസി ബെസ്സാണോ?
അല്ല അല്ല റോട്ടിലോടുന്ന ചെറിയ ടെമ്പോ.
ആഹ്, ഓഹ് അതിപ്പം നഷ്ട അല്ലേ കെ സാ ആർ ടി സില് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടൊക്കെ. കൊട്ത്ത നഷ്ടല്ലേ അതൊക്കെ.
നഷ്ടാണ് ഇപ്പോനി എന്തോന്നു ചെയ്ട്ടോന്ന് വിചാരിചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഉം വർക്കെയ്യുന്നുണ്ടോ ഇയാള്.
ഇല്ല, ഇല്ല വർക്കെയ്യുന്നില്ല.
ഹൗസ് വൈഫാണോ?
ആഹ്.
പഠിച്ചിട്ടുണ്ടോ?
ഏ പൊർത്തോട്ടൊന്നും പോയില്ലേ പൊറത്തോട്ടൊന്നും പോവാറില്ലേ?
പൊർത്തോട്ടെന്നർഞ്ഞമ്മടെ വെളിയിലോട്ടൊക്കെണോ?
ഓഹ് അങ്ങനെ പുറത്തോട്ടൊന്നും കറങ്ങാനൊന്നും പോകൂലേന്നാ ചോദിക്കുന്നെ.
ഓഹ് പ്പൊ അങ്ങനെ എടക്ക് ചെലപ്പം. സിനിമയ്ക്ക് പോവും ചെലപ്പോ എവിടെയെങ്കിലും വല്ല ബീച്ചിലങ്ങനെക്കെ. ഇപ്പഴൊന്നും അല്ല എടക്ക് രണ്ട് വർഷം രണ്ട് മാസത്തിലൊരിക്കെ. അങ്ങനെക്കെ പോകും ന്ന് സിനിമ എടക്ക് നല്ല സിനിമ വരുന്നുണ്ടെങ്കി തിയേറ്ററി പോയി കാണും.
ആഹ്, ആഹ് ഇപ്പൊ ലാസ്റ്റായിട്ട് എതാ സിനിമ കണ്ടെ.
ലാസ്റ്റ് വന്നിട്ട്. ഏതൊരു സിനിമ ആഹ് ആഹ് ദൃശ്യം ത്രീ. കണ്ടു.
എഹ്, ആഹ്.
ഉം.
ഓഹ് ഞങ്ങളും അതുപോല തന്നെ ഇടയ്ക്കിടയ്ക്ക് തിയേറ്ററില് പോയി സിനിമ കാണും ആഹ്.
സിനിമ കാണോ കുഞ്ഞ് കുഞ്ഞിനെ കൊണ്ട്പോകുമോ.
ആഹ് കുഞ്ഞിനെയും കൊണ്ട് പോവും അവസാനായിട്ട് ബ്ലാസ്റ്റ് സിനിമ കാണാൻ പോയി അത് കണ്ടേന് ശേഷം. കരോട്ട പടിക്കണെന്നും പറഞ്ഞ്.
അഹ് ബ്ലാസ്റ്റ് ആരെ സിനിമയാ?
അർജുന്റെ തമിഴ് സിനിമ.
ആഹ് ഹാ.
ഉം, ഉം ദൃശ്യം സിനിമ കൊള്ളായിരുന്നോ?
ഓഹ് കൊള്ളാം കൊഴപ്പല്ല. ഉം.
ഉ, ഹും.
കുടുംബപരായിട്ട് കാണാൻ കൊള്ളാം. പുറത്ത് നിന്നങ്ങനെ വലുതായി വലുതായിട്ടൊന്നും കഴിക്കില്ല കുടുംബായിട്ട് പോകുമ്പം. എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകുമ്പം ചെലപ്പോ കഴിക്കും.
ഉം, ഉം സഹോദരങ്ങളൊന്നുല്ലേ?
ഒരു ചേച്ചി ഇണ്ടായിരുന്ന് ഈ മാസം ഇരുപത്തി തൊന്നാവുമ്പോ ഒരു വർഷാവും മരിച്ചിട്ട്.
ഓഹ് എന്താറ്റീ.
അസുഖമായിരുന്നു.
സഹോദരിയുടെ മക്കളാ?
ഒരു മോനും, ഒരു മോളും മോ രണ്ടുപേരെയും കല്ല്യാണം കഴിഞ്ഞു.
ഉം ഉം. അടുത്തല്ലേ താമസം അവരൊന്നും.
അല്ല ല്ല. ഓ ചേച്ചിയുടെ മോൻ അടുത്താണ് താമസം. എന്നന്നെ മോള അങ്ങാണ്. തിരുനന്തിക്കര എന്നാണ് തമിഴ്നാട്.
ഉ ഉം തമിഴ്നാട്
പിന്നെ,
പിന്നെ ചായ ചായ കുടിക്കാറായില്ലേ?
ഇല്ല ഇല്ല. പാല് വാങ്ങിയണം. ഉം. ചായര കുടിക്കാറായോ അവിടെ?
ഇല്ല ചായ കുടിക്കാറായില്ല.
ഇമ്
അവിടെ കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്?
ആ നേരത്തൊക്കെ കൃഷിയു ണ്ടായിരുന്നു ഇപ്പം റബ്ബർ മാത്രമേ ഉള്ളൂ നേൻ തേ ഏഹ് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു.
ആഹ് ആ ഇപ്പ അങ്ങനെ വേറെ ഒന്നല്ലേ ആ ആ.
ഇല്ല ഇല്ല ഉം. അങ്ങനെ
ആഹ
എന്തൊക്കെ വഴുതളങ്ങ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, രണ്ടു വർഷം മുലായി.
ഓ ഓഹോ. വീട്ടിൽ അങ്ങനെ വളർത്തി ജീവികളൊന്നുംല്ലേ?
പി ഇല്ല അടുത്ത വീട്ടിലുള്ള പൂച്ച ഒരു പട്ടി ഉണ്ടായിരുന്നു, ജിമ്മി. അത് മറിച്ച് ഒന്നര മാസം വരെ
കടിച്ചതാണതിനെ. എന്തോ കടിച്ചതാണ്.
ആഹ ആ ആഹ ആഹ.
ഏ
പാമ്പാണോ, പാമ്പ് വല്ലതു ആണോ?
രാത്രിയാണ്. എന്തോ കടിച്ച് പിടിച്ച് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ.
ആ ആ കൂട്ടിലല്ലേ ആയിട്ടിരുന്നേ?
കൂട്ടിൽ തന്നെ ആയിരുന്നു ഒന്നു അറിഞ്ഞൂകൂട ഉം അട വല്ലതുണ്ടൊ പട്ടി വല്ലതും
ഇവിടെയായിട്ടൊരു കുഞ്ഞ്.. മോന് വേണ്ടി ഒരു കുഞ്ഞ് പട്ടി.. കുട്ട്
ആഹ എങ്ങനെയുള്ള പട്ടിയാണ്? നാടൻ പട്ടിയാണോ?
അത് അതിന്റെ ദേ കൊട അങ്ങെ.
എ
ആഹ് ആ ആ അതൊക്കെ നോക്കണം എത്രം എത്ത എത്ര മാസായി? അത് വ എത്ര വയസ്സോ, മാസോ പ പട്ടിക്കുട്ടിക്ക്?
പട്ടിക്കുട്ടിക്ക് രണ്ടു മാസം ആവാറായി. രണ്ടു മാസായി അമ്പത്താറ് ദിവസവായി ഉം നോക്കുന്നുണ്ടി പ്പൊ അയ്നി? കൂട് നോക്കണുണ്ട് പട്ടിക്കുട്ടി ഇട്ട് വൾത്താൻ വേണ്ടിയിട്ട്.
ആഹാ കുഞ്ഞിനെയത് ഇത്തിരി ഈ ഈ സൈസ് പട്ടികളൊക്കെ എഹാ ഇത്തിരി വാന്തലും പിച്ചിലൊക്കെ കൂടുതലാണ് കുഞ്ഞിനെ നോക്കി
ആഹ. നോക്കുണണ്ട് നാക്കുണണ്ട്
മ് പിന്നെ ശെരിക്കും മുടിയൊക്കെ തൊഴിയും അത് കുഞ്ഞിൻ്റെ വായിലെങ്ങനെങ്ങിലും പോയാപിന്നെ ബുദ്ധിമുട്ടായിരിക്കും
എന്തോ കേട്ടില്ല
അഹ് തൂവലൊക്ക് ഇതിൻ്റെ ഈ മുടി ഫയങ്കര കൊഴിച്ചിലായിരിക്കും അപ്പൊ അത് കുഞ്ഞിന്റെ വായേല് വല്ലോം പോയാലോ? അത് ഫയങ്കര ബു
ആഹ്.. ആഹ് അത് നോക്കണണ്ട് ആഹ് അത് നോക്കും ഉം ഉം. പിന്നെയ് ചായെനി എപ്പഴാ കുടിക്കണേ?
ചായെനി നാലരെക്കാവും
മക്കളൊന്നും വീട്ടി വരാറില്ലേ? ഓ മഴയ്ണ്ട് ഇപ്പൊ മഴപെയ്യിണൊണ്ട്
ഓ മൂത്തയാള് എടക്കടക്ക് വെരും എളേയാള് മാസത്ത്ല് രണ്ട് ദിവസത്തെ ലീവിന് വന്ന്ട്ട് പോവും
ഹോ... ഹോ...
ഉം..
മാസത്തിലെ ലീവിന് വര്ണേ മോള്?
ഓഹ് യെവ്ടാണിത് വീട്?
എന്റെ വീട് നെയ്യാറ്റിൻകര
നെയ്യാറ്റിൻകരയെവിടെയാ?
നെയ്യാറ്റിൻകര മണ്ണടി പാളം
മണ്ണടിക്കോണം ഏത്റൂട്ട് കാട്ടക്കട റൂട്ടാണോ?
ശെരിയെന്ന
ഓഹ് ശരി ശരി എടയ്ക്കു വിളിയ്ക്ക്